ഹലോ
ആ കേക്കുന്നുണ്ടോ
ആ കേക്കുന്നുണ്ട്
ആ നിങ്ങളവിടെ കൃഷി ചെയ്യുന്നന്നൊക്കെ അറിഞ്ഞായിരുന്നല്ലോ
കൃഷിയാ
ആ നിങ്ങള് ആ കൃഷിയുണ്ടല്ലേ എന്തൊക്കെയാ കൃഷിയാ ചെയ്യണത്
നമ്മള് കൃഷി പാവല് പയറ് ചീര വാഴ എല്ലാം ഒണ്ട്
ആ എല്ലാണ്ട് വഴുതനങ്ങ കൃഷി ചെയ്യാറുണ്ടോ ഹലോ
കൃഷി ചെയ്യാറുണ്ട് അത് കൊല നമ്മള് ഏത്ത അങ്ങനെയുള്ളതൊക്കെ കടേല് കൊടുത്തി കൊടുക്കും പിന്നെ പാവല് കടേ കൊടുക്കും
ആ ആ വാഴയൊക്കെ കൃഷി ചെയ്ത് പഴൊക്കെ കൊണ്ട് കടയി കൊടുക്കും അല്ലേ കൊല
ആ കൊല കൊണ്ട് കടയി കൊടുക്കും നല്ല കൊല ഏത്ത കൊലയൊക്കെ നല്ല കൊലയായിട്ട് കിട്ടിയാ നമുക്ക്
ആ ലാഭവാണോ നഷ്ടവാണോ കൃഷി ചെയ്യണത്
അല്ല നമ്മളൊരു ജോലിക്കാറേക്കെ വിളിച്ചാക്കിയ വലിയ ലാഭം കാണും നമ്മളായിട്ട് അധ്വാനിക്കുകയാണെങ്കിൽ അതിന് വളം ഇടുകയും നല്ലതുപോലെ അതിനെ പരിപാലിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഇതന്നെ കിട്ടുന്നത്
ആ വാഴക്കെട്ട് എന്ത് വളണ് ഇടുന്നത് നിങ്ങള്
വാഴക്ക് നമ്മള് നമുക്ക് ഫാമുണ്ട് കോഴി ഫാമുണ്ട് അങ്ങനെ അതിന്റെ വേസ്റ്റികളൊക്കെ കോരി കൊൊണ്ടപോകുന്നിടയും പി ന്നെഅങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതാണ് കൂടുതലും നമ്മൾ ഇട്ട കൊൊടുക്കുന്നത് ആഹ അത് നല്ല വളമാണ് പിന്നെ ചൂട് സമയത്ത് ദൂരെക്ക കുട്ടിയൊക്കെ ഇടാാം കാരണം ചൂട് സമയത്തൊക്കെ ഇട്ട കഴിഞ്ഞാ വാഴയൊക്കെ ഇതായി പോവും എന്റെ തടയൊക്കെ ഒരു മാതിരിയാകും അല്ലാത്തപ്പോഴും മഴ സമയത്ത് ഇതൊക്കെ വഴ നട്ട് ഇ കൊടുക്കാൻ നല്ല പോലെ
ഒന്ന് മഴയ സമയത്താണ് ഇടുന്നല്ലേ കൂടുതലും
ആ് മഴ സമയത്താണ് നമ്മൾ ഇടുന്നത് വളം അല്ലാതെ നമ്മൾക്ക് വേറെ പ്രത്യേകിച്ചൊന്നും മേടിച്ചൊന്നും ഇവിടെൊന്നും ഇല്ല പിന്നെ ഈ ഇടക്ക് ചലപ്പോ ഒത്തിരി വളം മേടിച്ചിട്ടൂള്ളൂ
ആഹ അതെന്തിന ഇടുന്നത്
അത്... പേര് ഞാൻ മറന്നൂ എന്താണെന്നുള്ളത്.
അല്ല എന്തിനാണ്, അതുകൊണ്ട്ള്ള ഉപയോഗം എന്തിനാണ്, വേറെ വളം വാങ്ങിച്ചിടുമ്പഴത്തേയ്ക്ക്?
അത് ഇത്തിരിം കൂടെയെക്കെ, കൊല നല്ല ഉഷാറായ ഇത്തിരിം കൂടെ നല്ല കൊല കിട്ടും.
ആഹ്, കൂടുതലും ജൈവവളം, സാധാരണ കോഴി വേസ്റ്റ് അങ്ങനെയൊക്കെ തന്നെയല്ലേ ഇടുന്നെ?
തന്നെ അതിന് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഈ കോഴിവേസ്റ്റാണ് തോനേ നമ്മൾ ഇടുന്നത്, മറ്റതങ്ങനെ ഇടത്തേ ഇല്ല.
ആഹ്, ഏതൊക്കെ കൊലകളാണ് നിങ്ങള് അവിടെ, ഏതൊക്കെ വാഴകളാണ് നടുന്നത്?
വാഴ നടുന്നെ ന്ന് പറഞ്ഞാ, നമ്മള് ഏത്തൻ റോബസ്റ്റ്, ഇത് രണ്ടുവാണ് കൂടുതലും നടുന്നത്. പിന്നെ കപ്പയുണ്ട് അത് കപ്പ വലുതായിട്ടങ്ങനെ നമുക്ക് താമസിച്ചല്ലേ കൊല കിട്ടുള്ളൂ, കപ്പ നട്ടാ
ഓഹ് ഓഹ്. കപ്പ കൊല് എത്രാ എത്ര മാസത്തിലാണ് കപ്പക്കൊല കായ്ക്കുന്നത്?
അത് ഏതാണ്ട് ഒരു വർഷമൊക്കെ പിടിക്കും, നമ്മള് നട്ടത് ഊം.
പക്ഷേ, വല്യ കൊലയായിരിക്കു അല്ലേ?
ആഹ്, കിട്ടുന്നത് വലിയ കൊലയായിരിക്കും താമസിച്ചായാലും വെലയും ഉണ്ടല്ലോ കപ്പക്കൊലയ്ക്ക്, ആഹ് അല്ല ഈ കപ്പക്കൊല എടുക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഏ റോബസ്റ്റ്, ഏത്തനൊക്കെ രണ്ട് കൊല എടുക്കാൻ പറ്റും.
ഓഹ്, ഓഹ് അത് ആറു മാസൊക്കെ ആവുമ്പഴത്തേക്ക് കൊല കിട്ടും അല്ലേ?
ഹലോ കേട്ടില്ലായിരുന്നു.
ആ ആറു മാസൊക്കെ ആവുമ്പഴത്തേക്ക് കൊല കിട്ടുവല്ലേ?
ആഹ് ആറു മാസൊക്കെ ആവുമ്പം, കൊലയൊക്കെ കിട്ടും. നമുക്ക് ടിഷ്യൂ കൾച്ചറിന്റെ ഒക്കെ ആണെങ്കി, ആറ് മാസൊക്കെ ആകുമ്പോ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ആഹ് വല്യ കൊല ആയിരിക്കും അല്ലേ, ടിഷ്യൂ കൾച്ചർനൊക്കെ?
വലിയ പൊക്കം ഒന്നും വയ്ക്കൂല്ല.
ആഹ് പക്ഷെ, നല്ല കൊല ആയിരിക്കും അല്ലേ?
ആഹ്
ആഹ് ഒറ്റയ്ക്കാണോ കൃഷി ചെയ്യുന്നത്‌, വീട്ടിലുള്ള എല്ലാരും കൂടെ ചേർന്നാണോ കൃഷി ചെയ്യുന്നത്‌?
ആവും, പിന്നെ മോനുണ്ട്, മോന് ഇറങ്ങി വരും. അങ്ങനെയൊക്കെത്തന്നെ, നമ്മളെല്ലരും കൂടെ തന്നെ ചെയ്യുന്നു. ആഹ്, വെളീന്ന് പിന്നെ ആരേം വിളിച്ചൊന്നും ആക്കൂല.
പച്ചക്കറി കൃഷിയൊക്കെ എങ്ങനാ ചെയ്യുന്നത്?
പച്ചക്കറി കൃഷിയെന്ന് പറഞ്ഞാ നമുക്കിപ്പം, പാവല് ഒരുപാട് നമുക്ക് കിട്ടി പാവയ്ക്ക.
ആഹ് ആഹ്
കാരണം കൃഷി, കൃഷിഭവനീന്ന് നമുക്ക് വിത്ത് കിട്ടിയായിരുന്നു.
ആഹ് ആഹ് ആഹ് ആഹ്. നല്ല വിത്തായിര്ന്നല്ലേ?
ആഹ് നല്ല വിത്തായ്ര്ന്ന്. ഹൈബ്രേഡ് നല്ല വിത്തായിരുന്നു നമുക്ക് കിട്ടിയത്.
ഓഹ് ഓഹ് ഓഹ്
അത് ഇട്ട് നമ്മൾ പയറങ്ങനെ വലുതായിട്ട് കിട്ടിയില്ല, പാവയ്ക്ക നല്ല പാവക്ക കിട്ടി, നമ്മള് കട കൊണ്ട് കൊടുത്ത്, പൈസയെ കിട്ടി.
പാവല് മാത്രേ കേട്ടുള്ളൂ. പയറൊന്നും കടേൽ കൊടുത്ത്
പാവലും, പയറും നമ്മളെ ആവശ്യത്തിന് എടുക്കാനേ ഒള്ളായിരുന്നു. പിന്നെ നമ്മള് വെളീന്ന് മേടിക്കൻ നമ്മക്കും വേണ്ടേ, അതുകൊണ്ട് നമ്മള് പായറൊക്കെ എടുത്ത്, പാവലും നമ്മളാവശ്യത്തിന് എടുത്ത്, ആഹ് വീ ന്ന്ത്തീ തന്നെ. പിന്നെ വെണ്ട ഇണ്ടായിര്ന്ന്
ആഹ് ആഹ് ആഹ്
അപ്പം വെണ്ട കൊറേ നട്ടട്ടുണ്ട്
പിരിച്ച് പിതിരിച്ചൊക്കെ നട്ടോ
ഓ പിരിച്ചു നടട്ട് പിന്നെ ചീരതൈ
ആ ആ
ആ ചീര ഇട്ടവം താമസിച്ചു പോയി ചീര ഉണക്ക സമയത്ത് ഇട്ടാലേ നമുക്ക്. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടത്തില്ല.
ഓ ഇപ്പൊ മഴ തുടങ്ങിയല്ലോ അപ്പം ഈ നട്ടില്ലേ ചീര നട്ടില്ലേ.
ഉം അത് മഴയത്ത് നട്ട കഴിഞ്ഞ വലിയ. ഫലം കിട്ടത്തില്ല.
അപ്പോ ഇനിയിപ്പം മഴ സീസൺ കഴിഞ്ഞാലല്ലേ പറ്റത്തോുള്ളൂ
ഉം ഒരഴിഞ്ഞാലേ പറ്റത്തോള്ളൂ
പയർ എങ്ങനെയന്ന വലിയ പയറാണാ.
ആഹ വലിയ പയറ് വലിയ പയർ അതും നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയത് തന്നെ വലിയ പയറ്. പിന്നെ വഴുതനങ്ങയുണ്ട് വഴുതനങ്ങന്ന് വെച്ചാൽ നല്ല എന്റെ കൈയുടെ അത്ര നിങ്ങളുള്ള വഴുതനങ്ങ.
ആ കിട്ടിയായിുന്നോ കായൊക്കെ കിട്ടിയായിുന്നോ.
ആഹ വഴുതനങ്ങി അത് എപ്പോഴും ഉണ്ടാക്കും നമുക്ക് വഴുതനങ്ങ..
തന്നെയല്ലേ വഴിതനങ്ങ കടയ്ൽ കൊടുത്തായിരുന്നുോ വിൽക്കാൻ വേണ്ടിട്ട്.
വഴുതണങ്ങിയ കടൽ അങ്ങനെ കൊടുത്തില്ല കടയിൽ വലിയ ചെലവില്ല വഴുതനങ്ങ
ആഹ ആഹ അതുകൊണ്ട് കൊടുത്തില്ലല്ലേ ആഹ
ആഹ പിന്നെ നല്ല ഇനത്തിലുള്ള പപ്പായ ഉണ്ട്
ആഹ പപ്പായ കടയിൽ കൊടുക്കോ അതോ വീട്ടിൽ മാത്രമേ എടുക്കോളോ.
പപ്പായ പിന്നെ കാണുമ്പോ ആരെങ്കിലും വേണോന്ന് പറയുമ്പോ അങ്ങനെ കൊടുക്കുന്ന ഉണ്ട് പിന്നെ പൈസയൊന്നും മേടിക്കത്തില്ല കാരണം.
ആഹ ആഹ ആ നല്ല മധുരമാണോ പപ്പായ.
ആഹ നല്ല കളറില്. നല്ല വെറൈറ്റി കളർാണ്
ആഹ ആഹ് വാങ്ങിച്ചു നട്ടതോ അതോ കൃഷിഭവനന്ന് കിട്ടിയതാണോ
ആഹ് അത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്
ആഹ ആ അപ്പം നല്ല പപ്പായായിരിക്കും
അല്ല ഉണക്കത്തൊക്കെ നല്ല മധുരമായിരുന്നു
ഉണക്കത്താണോ പപ്പായൊക്കായി
ആഹ് ഉണക്കത്ത് നമുക്ക് ഉണക്കത്താണ് കിട്ടിയത് നല്ല മധുര ഇപ്പോഴും ഉണ്ട്
ഉ ആ ആഹ്പ്പായക്ക കഴ കഴിക്കണ നല്ലതാ
ആഹ എല്ലാത്തിനും നല്ലതാണെന്ന് പറയുന്നു അന്ന് നമ്മള് കഴിക്കും അ മക്കളൊന്നും അങ്ങനെ കഴിക്കത്തില്ല..
ആഹ ആ. പിന്നെ വേറെ കൃഷി യെന്ത്രെണ്ട്.. തക്കാളി ഇക്ക കൃഷി ചെയ്യാറുണ്ടോ..
തക്കാളി നട്ടെങ്കിലും മുക്ക് കിട്ടിയില തക്കാളി കൃഷി യ്താകി.. യൊക്കെ ചെയ്യുക അതനുസരിച്ച് നമുക്ക് സമയം കിട്ടിയില്ലായിരുന്നു നമുക്ക താ.. ഇഞ്ചിയോവ. കൊറച്ച്.. അല്ലാതെ ജോ പരിപാടടിൊക്കെ ഉണ്ട് അച്ചാർ ബിസ്സിൻസ്
ആഹഹ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അപ്പ്‌.. അപ്പഴ്‌. ഈ കൃഷി യ്യുന്നയിൽ പിന്നെ വേറെ ഈ പച്ചമൊളക് അങ്ങനെയൊന്ന് കൃഷി.. ത്തില്ലഅ..
ആഹപച്ചമുളക് ഉണ്ട് അത് ഞാൻ മറന്നുപറയാൻ പച്ചമൊളക് ഒക്കെ ഉണ്ട് നല്ല പച്ചമൊളകായിര്ന്ന്.. മണള്ളേ. മലക്കറമോളകഎല്ലാമറ്റേ.. മ്മ്. നമ്മൾ പറയുന്ന ഉണ്ടമൊളക്എന്ന് പറയും കറിയിലിട്..
ആഹ നല്ല മണആണോ
ആഹ് മണവു ഉണ്ട് നല്ല മൊളക അത് നമ്മള്. കഴിഞ്ഞയിന് പത്ത് നാലായിരം അയ്യായിരം രൂപ അടുപ്പിച്ച് നമ്മള് വിറ്റി.
ആഹ് ആഹ് അതിന് നമ്മള് പൊറത്തുന്ന് വേറെ പൈസ നമ്മളെ അവുന്നില്ലല്ലോ വെള്ളം മാത്രോ വെള്ളവും വളവും മാ ത്ര ഇട്ടു. കൊടുത്ത മതിയല്ലോല്ലേ. കോഴി വേസ്
ഉം വളത്തിനും നമുക്ക് അങ്ങനെ പൈഷ ആവുന്നില്ലല്ലോ. നമുക്ക് വെള്ളവും എല്ലാം ഉണ്ട് നമക്ക് ഈ കൃഷിക്ക് പൈസയൊന്നും ചെലവാവുന്നില്ല നമ്മക്ക്.
വെള്ള എങ്ങനെയ എടുക്കുന്നത് കെണറുണ്ടോ.
എല്ല കൊളം നല്ലൊരു കൊളൊണ്ട് നമക്ക് വേറെ ഫാമിന്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ ഒരു കൊളം കുഴിചര്ന്നു
ഓ. അപ്പൊ അതിന്റെ അകത്തുന്ന് വെള്ള എടുക്കു അല്ലെ.. ആഹ് ആഹ് ആഹ് അപ്പൊ കൃ കൃഷി ചെയ്യുമ്പം. വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും വരത്തില്ലല്ലോ അല്ലേ
ഉം ഒണക്കത്ത് ഇത്തിരി ബുദ്ധിമുട്ടായിര്ന്നു എന്നാലും വെള്ളോണ്ടായിരുന്നു നമുക്ക് കൃഷിക്കൊക്കെ ഒഴിക്കാനും. നമ്മളെ ഫാമിന്റെ ആവശ്യത്തിനൊക്കെ നമുക്ക് ഉണ്ടാര്ന്നു
ആഹ് ആഹ് ആഹ് ഒണക്കത്തെ എല്ലാരും വെള്ള ത്തിനാണ് ബുദ്ധിമുട്ടിയെ കൃഷി ചെയ്യുന്നത് പഷേ ഒണക്കത്താണ് തൊന്നുന്നു കൂടുതല് ഫലം കിട്ട്
ആഹ് ഒണക്കത്താണ് കൂടുതൽ വെളവ് കിട്ടുന്നത് കരണം ഉം എന്ന് വച്ച് വെള്ളം വേണം വെള്ളം ഉണ്ടെങ്കിലെ പറ്റത്തുള്ളൂ അതോണ്ടാരും അങ്ങനെ കൃഷി ചെയ്യതില്ല ഒണക്ക സമയം അയോണ്ടെ
ആഹ് ആഹ് ഇവിടെയും കൃഷിയൊക്കെ ചെയ്തതില് ആഹ് മഴയയൊണ്ട് അഴിവിപ്പോയി പടവലം പടവലയൊക്കെ അഴ് വിപ്പോയി തണ്ണിമത്തനൊക്കെ കിളിച്ചായിരുന്നു അതൊക്കെ ആഴിവിപോയി..
ആഹ് അത് തി നല്ലപോലെന്ന് പരിപാലിച്ചിട്ട് കവറൊക്കെ ഇട്ടെങ്കി വെള്ളം കേറൂലായിര്ന്നു.
ട്ടാലും അഴ് വിപോവത്തില്ലേ..
ഉം വെള്ളം കെറാൻ നോക്കിയാ മതിയര്ന്നു അയിനകത്ത്..
ആഹ് കൊറെ പടവെലങ്ങക്കെ അഴിവി പോയാര്ന്നു ഈവെള്ളം കേറിട്ട് ഇവിടെ ആർക്കു അറിയത്തില്ലായിര്ന്നു. വേറെ തക്കാളിയൊക്കെ നട്ടിട്ട് തക്കാളിയൊക്കെ ഈ മരം കണക്ക് ഇങ്ങനെ പൊങ്ങി പോണ അല്ലാണ്ട് പൂവ് കായിക്കുന്നുണ്ട് പക്ഷെ കായി ഒന്നും അങ്ങനെ വന്നിട്ടില്ല..
ഉം ഇത്തിരി ഒണക്ക് സമയത്ത് നടണവയിര്ന്നു. ഇത്തിരിയും കൂടി ഒന്ന് നിങ്ങള് നട്ടത് താമസിച്ചു പോയി
ആഹ് നമ്മള് വിത്ത് താമസ്ച്ചല്ലേ കിട്ടിയത് അപ്പൊ അതിന് അനുസരിച്ചല്ലേ നമ്മള് നട്ട് ട്ടത് പിന്നെ നമ്മള് ഓൺലൈനായിട്ട വിത്ത് വാങ്ങിച്ചെ പിന്ന നമ്മള് പടവലങ്ങയെക്ക രണ്ടെണ്ണോക്ക പറിച്ചിട്ട് വെച്ചാരുന്നു അഹ് അപ്പ നല്ല ടേസ്റ്റാരുന്നു
ആഹ് നാടൻ സാധനം നല്ല ടേസ്റ്റാണ് അനത്ത് വെല കൂടുതലുവ കാരണം അങ്ങനെ നാട ൻ സാനങ്ങള് വെല കൊറവ് നോക്കിയാണ് എല്ലരും വേടിക്കുന്നത്
ആഹ്ന മ്മള് സാധാർണ വാങ്ങ്നീനെക്കാട്ടില് നല്ല ടേസ്റ്റാരുന്നു
ക മരുന്നുകളൊക്കെ അടിച്ച് വരുന്നതാണ്
ആഹ്
അതോന്നും വേടിച്ച് കഴിച്ചൂട ന